ങ്ങക്കുണ്ടോ? . ഉം പിന്നെന്തൊക്കെ പരിപാടികള്?
പരിപാടികള് അലക്കാണ്ട്. അതൊക്കെങ്ങനെ തൊടങ്ങണം. ഉം.
അപ്പം ഈ നേരം വൈകി അലക്ക്യാ പിന്നെ ഒണങ്ങി കിട്ടോ?
ഒണങ്ങി കിട്ടൂല. അത് പ്രശ്നാണ്. പക്ഷേ നമ്മക്ക് അല്ലാ ആഹ് പൊറത്തല്ല. ഞാൻ ആഹ് ആഹ് ഉള്ളില് ചിക്കും.
ഏഹ് മോൾളോ
ചിക്കനൊക്കെ ഉള്ളിൽ ചിക്കും കൊറെൊക്കെ പിന്നെ ആ പിന്നെ കൂടുതലൊന്നും നമുക്ക് തി അലക്കാനില്ല അപ്പം പിന്നെ അങ്ങനെ
ഇങ്ങൾക്ക്പ്പ മക്കളൊക്കെ തോന കഴിച്ചിടൂല്ലേ
ആഹ തോനൊക്കാ ക ഇടും ഓയ് ഓല് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ അവര് ഇന്നലെ ഇപ്പ ഇന്ന് ഇന്നലെ രാത്രിഇട്ട തന്നെ ഇന്നൊക്കെ ഇടും ഇന്നലെ രാത്രി കുളിച്ചട്ടായിരിക്കും അപ്പ പിന്നെ ഇഞ്ഞി വൈന്നാരം വേറെ ഒരു കുളി കൂടി അവര് കുളിക്കും
മേല് ക്കെയികിയൽ മതിയല്ലോ അല്ലേ
അല്ല വൈന്നേരം ഓലക്ക് കുളിക്കൊ മണ് മണ്ണിൽ ഇതിലൊക്കെ കളിക്ക അപ്പൊ പിന്നേ തീരുമ്പാനാവും ഉം
തള്ളൂലൊക്കെ
ഓല് അടുക്ക് കളിക്കാൻ പോയതാ മക്കള് ഉം
നിങ്ങുൾത് മൂന്നാ ആൾക്കാര് സ്കൂൾ പോണതാ
ആഹ് മൂന്നാൾക്കാര് സ്കൂൾ പോന്ന പിന്നെ ചെറിയ മകളിപ്പോ എൽ കെ ജി ല്ലാ അവളെ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല ആഹ
ബാലവാടില്ലേ ഓക്ക് മൂന്ന് ചെറുത് ഒന്നര വയസ്സായ ഒരു മോൻണ്ട് ആഹ് പിന്നെ വല് ഇത് രണ്ടില്ല രണ്ടാം ക്ലാസ് കാണ്ഞി
ഉം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞയോണ്ട് വേഗം കുട്ടികൾ പെട്ടെന്നായി
ആഹ് അതെ ഒക്കെ വേഗം കയാണ് നല്ലത് നമ്മുക്ക് പ്രായ ആവുമ്പോത്തിനും നമ്മളെ മക്കളൊക്കെ ഒരു വിതാക്കിയാല്
അതെ അതന്നെ ഞാനും അലൊയിക്കല് ഇപ്പോ വയസ്സായാൽ പ്രസ് ഇപ്പം തന്നെ നോക്യാണി നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകണെന്നുണ്ടെങ്കിൽ മക്കളെ പ്രാ പഠിത്തുംതൊക്കെ നിക്കല്ലേ
അതെ നമ്മളെ മക്കളെ പിന്നെ ഞമ്മക്ക് അവരെ നോക്കാനൊന്നും ഞമ്മക്ക് കഴിയൂല
ഉം സ്വന്തം വീടായ പിന്നെ പറയും വേണ്ട വീടും ഒരു കണക്കാവും രുവിതവും ഞാനൊക്കെ പെറ്റ്കെടക്കുമ്പോ ഇന്റെ ഉമ്മ ഉണ്ടല്ലോ ഇപ്പ ഞമ്മക്ക്മാരുണ്ടാവും നോക്കാന് ഓല ഓല്ക്ക ആരോഗ്യം ഉള്ളപ്പോഴല്ലേ നമ്മുക്കും
ക് മ്മാര് ഇന്റെമ്മമാക്കൊന്നും ഇപ്പ കാ വയ്യ നാല്ലകാലുവേദനിം ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ കൊറെ പ്രശ്നങ്ങളും തൊക്കെ ഇങ്ങനെ എല്ലാവരതും മക്കൾതൊക്കെ നോക്കില്ലേ ഇനിയിപ്പോ ഇൻ ഒക്ക് ഓപ്പറേഷെയ്ന് എന്നിട്ട് ഇമ്മ കൊറേ ബുദ്ധിമുട്ടായി നമ്മള് ഇരിക്കാനും നിക്കാന്നും ഒന്നും കയ്യൂല്ല ഇമ്മ ഇവിടെ ചാരിക്കും പ്രഷെയ്ന്
ങ്ങള് എവിടെ പ്രൈവറ്റില്ലായിന്
ആഹ് പ്രൈവറ്റിലായിരുന്നു
ഉം
അപ്പ പിന്നെ ആ അപ്പൊ ഇരിക്കനൊന്നും വെയ്യ അപ്പൊ പിന്നെ കുറേ ഉമ്മ ഞാൻ പറയും ഉമ്മ ഉണ്ടായിട്ടല്ലേ വേറെ ഇപ്പ നമ്മൾക്ക് അങ്ങനെ കയ്യൂലല്ലോ കാരണംം നമ്മുക്ക് ഓപ്പറേഷൻ പറന്നാല് വല്യ സ്റ്റിച്ചല്ലേ ഇപ്പ എന്നിട്ട് നിക്കാനും നമ്മളെ വേക്കിൽ ചാരി നിക്കാനൊക്ക ഇമ്മ അവിടെ കുത്തിരിക്കേണ്ടി വരും അങ്ങനെ നമ്മളെമ്മാരെപ്പ അയിന് കിട്ടൊള്ളൂ വേറെല്ലോലൊട് നമുക്ക് പറയാൻ തന്നെ മടിയായി
മടിആയിരിക്കും ഇന്റതിപ്പം മൂന്നാമത്തേനി ഇപ്പ ഇന്റെഇമ്മല്ലേയിന് ഉമ്മാക്ക് ചെറിയൊരു അങ്ങനെ ഒഴിച്ചിലും ഇതൊക്കെ ആയിട്ട് ആഹ് ടൈമില് ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്നു അപ്പം ഞാന് എന്റെ മൂത്തമ്മയും ഉമ്മാന്റെ എട്ടത്തികളൊ ഓക്കേനി വന്നന്നെ നോക്കിന് ഒരു പതിനഞ്ച് ദിവസത്തിന് അപ്പത്തേ പിന്നെ അമ്മ വന്നു
ആഹ്
എന്നാലും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയിട്ടോ ആരുല്ലായിട്ടേ
ക്കമ്മണ്ടാവ്
ന്നാലും ഓല് നോക്കണത് ഉമ്മാ നോക്കണേകാട്ടിലും കൂടുതല് ഫുഡ് ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ടും ഉണ്ടാക്കിത്തരും പക്ഷേ എന്നാലും ഉമ്മാരുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് പറ പറയാലോ എന്തായാലും
എല്ലാ കാര്യംമ്മക്ക് തുറന്ന് പറയാം നമ്മുക്ക് നമ്മള് അവരെ കൊണ്ടുവന്ന് വരുമ്പോ നമ്മക്ക് ഇങ്ങനെ ഒരു ഇതാണ് അവര് ചെയ്തരുമ്പോ
പ്രൈവറ്റില് കാണിച്ച്
ആഹ് അവിടെ കാണിച്ചാ ഞമ്മ സൗകര്യം പിന്നെ മക്കളും എന്തൊക്കെ നമ്മുക്ക് പോയി വരാനും മ്മാര്ക്കൊക്കെ മറ്റേമ്മാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ
ഉം ഞാന് ഫസ്റ്റ്ത്തൊക്കെ കോളേജിലേന് പിന്നെ ലാസ്റ്റത്തേന് പ്രൈവറ്റേന് ഇമ്മല്ലാത്തോണ്ടൊക്കെ ഉം ഇങ്ങളവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആഹ് കൃഷി കൃഷിണ്ട് കൃഷി എനിക്ക് കൃഷി ചെയ്യുന്ന നല്ല ഇഷ്ടാണ്
ഏഹ് നമുക്കതിനും ഭയങ്കര ഇഷ്ടാണ് പക്ഷെ സാധനംനാശ ആകുമ്പോ നമുക്ക് പിന്നെ അയിന്മേ തിരിയാൻ തോന്നൂല
ആഹ് നമ്മുക്ക് മക്കളുംതും ചെറിയ മക്കളൊക്കെ ആവുമ്പോ നമ്മു ക്ക് അവരെ തന്നെ മാനേജ് കൊണ്ട് ചെയ്യേണ്ടിവരും നമുക്ക് ഇതിനൊന്നും സമയുണ്ടാവില്ല
വെള്ളയരി നല്ല വെള്ളയരി അങ്ങനെ താൻ ഉണ്ടായക്കേനി എന്നിട്ട് നല്ല പൂവിട്ടരുന്നു എന്നിട്ട് ഇന്ന് മ ക്കള് പൂവാണ് വിചാരിച്ച് പറുച്ചോണ്ട് പോവാണ് അയ്മേന്ന് പറിച്ചാ
അതേ അതും അവരും ആടുകളൊന്നും അത് ഇതാക്കി കാത്തിക്കൂലല്ലോ
അയിന് ആടൊന്നും ഇല്ല വീട്ടില് തൊട്ടടുത്തൊക്കെ ഇണ്ട്
ആഹ് തൊട്ടടുത്ത ആടുകളന്നെ
ഉം
തൊട്ടടുത്ത ആടുകള് തന്നെ നമ്മളെ ഒക്കെ വൃത്തി കേടാക്കാ പിന്നെ ഈ താറാവുകള് കോഴിക്കളൊക്കെ ഇതാക്കും നശിപ്പിക്കുവല്ലോ
അതന്നെ അവിടെ വീട്ടില് എന്തേലും ഉണ്ടോ
ഇല്ല ഇവിടെ അങ്ങനെതൊന്നും ഇല്ല ഇവിടെ അയലക്കത്തിലൊക്കെ ഉണ്ട് പിന്നാടുകളും ഇതൊക്കെണ്ട്
ഉം അവിടുണ്ടല്ലേ നിങ്ങളെ വീട്ടില് കോഴിയും ഇല്ല
ഇല്ല കോഴി ഉണ്ടായിരുന്നു അത് കൊറെ കഴിയുമ്പോ ഇങ്ങനെ നമ്മളെ പിന്നെ നമ്മള് വീട് ഇവിടെ പൊഴേന്റെ വക്കിനാ അപ്പം പിന്നെ അവടെ കുറുക്കന്മാരുതൊ ക്കണ്ട് ഈ പാലിൽ അവിടെക്കാണ് പോകും കോയിക്കള് പിന്നെ അവരാണ് കൊണ്ടുപോകും കുറുക്കന്മാര്
ഏഹ് അപ്പംല്ലേ ഈ പൊയേ നിങ്ങള് വെള്ളം കേറുമ്പോക്കെ വെള്ളം വീട്ടില് വെള്ളം കേറുവോ
ആഹ് പ്രളയത്തിന്റെന്ന് നമ്മളെ ഇവിടെ മുറ്റത്തക്കൊക്കെത്തി ഇവിടെ തൊടു ഇവിടെത്തി പറമ്പിലെത്തീന്ന് വെള്ളം ഞാ എന്റെ മൂത്തച്ഛന്റെ വീട് ഫുള്ള് നെറഞ്ഞു ആഹ് വെള്ളോക്കെ നെറഞ്ഞ് ഒലിച്ചു മുകളിലെത്തീന്ന് വെ വെള്ളം അന്ന് എല്ലാ അന്ന് മിക്ക
ഉം
ഉം
ങ്ങളെ വീട്ടില് കേറില്ലല്ലേ?
ഇല്ല ഇങ്ങട്ട് കേറില്ല. ഇങ്ങട്ട് ദാ അവിടെ വന്നിട്ടേള്ളു.
ഏഹ് ഞങ്ങൾതൊക്കെ, ന്റ ഉമ്മാന്റെ കുടീലൊക്കെ വെള്ളം കേറി രണ്ടാനെലേന്റെ വരെ കേറും. ന്നിട്ട് സാനങ്ങളൊക്കെ അടീന്ന് മോൾക്ക് കേറ്റിയിട്ടും കാര്യല്ല. മോള് വരെന്നറയും. അമ്മരി വെള്ളം കേറീന്ന് കൈ ഒരു പ്രാവശ്യം. ഉം പിന്നെ കേറണേന് കൊയപ്പല്ല്യ. എറങ്ങുമ്പള്ള ചണ്ടി എന്തൊക്കരെ ക്ലീൻ ആക്കാനാണ് പണീല്ലേ?
ഉം അതെ. പിന്നെ ഞമ്മളെ ആൾ ആളുകള്. നമ്മളെ അഹ് അതിന്റെ ആൾക്കാര് വന്നാണ്ടൊക്കെ ശരിയാ
ആഹ് എസ് കെ എസ് എസ്സഫിന്റെ ആൾക്കാരൊക്കെ ഇണ്ടാവലുണ്ട് ക്ലീൻ ആക്കാന്. എന്നാലും വയറിംഗ് ഒക്കെ ഒരു വിധാവൂല്ലേ?
വയറിങ്ങ് ഒക്കെ പിന്നെ നന്നാക്കിക്കി നന്നാക്കിക്കാണ് അങ്ങനെ ചെയ്തേക്കാ. ഉം ഫുൾ ഷോക്കും ഇതൊക്കെ ആയിട്ട്. ആഹ്
ഉം അങ്ങനെ കൊറച്ച് കാലൊക്കെ അങ്ങനെ ഷോക്കൊക്കെ ഉണ്ടയിന്. പിന്നെ പിന്നെ കൊറച്ച് കഴിഞ്ഞ് ഡ്രൈ ആവുമ്പോഴേ ശരിയാവൊള്ളു.
ആഹ് അതെ
ഉം ഉം. അട്ടത്ത്ന്നൊക്കെ പാമ്പിനീം ഇതിനൊക്കെ കിട്ടീന്. ഇന്റെ ഉമ്മാന്റെ കുടീലൊക്കെ
ആഹ് ബടെ പാമ്പാളും ഇതൊക്കെ ഉണ്ടായിന്നു എല്ലാ പാമ്പും. പിന്നെ ഇപ്പ കൊറച്ച് ഇടായി ട്ട് ഇപ്പം വെ ചൂടുംന്തൊക്കായിട്ട് ഭയങ്കരായിട്ട് പാമ്പ് ല് ശല്യം ഇല്ലായിരുന്നു ഉം നിങ്ങളുടെ അവിടെക്കാണ്ടായോ ച്ചാ? പാമ്പുശല്ല്യം ഇണ്ടായോ? നിങ്ങൾ അവിടെയൊക്കെ പാമ്പ് ശല്ല്യംണ്ടായിനോ?
ആഹ് ഉണ്ടായിന്ന് ഇവിടന്ന് ഇപ്പം എന്താ അടുത്ത് വീട്ടീന്നൊരു കറുത്ത കരിമൂർക്കനങ്ങനത്തെ ഒന്നിനെ കിട്ടി. ഞമ്മള വീട്ടിന്ന് അങ്ങനെ കണ്ടിട്ടില്ലട്ടോ. എന്നാലും പറഞ്ഞ് കേട്ടപ്പോ വയങ്കര പേട്യായിനി മുറ്റ് ഇഹ് തറവാട്ടില് പണിക്കാര് ആണേ. ന്നിട്ട് മുറ്റത്തൊക്കെ സാധനങ്ങളാ നമ്മുക്ക് പേട്യാ. കല്ലും മണലും ഒക്കെ നമ്മളെ മുറ്റത്താ എറക്കിയത്.
അതെ
നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിന്. ഇങ്ങനെ ഓരോ ജന്തു എന്ത് ഇങ്ങനെ കയറി കൂടോ എന്നുള്ളതേ.
ആഹ്
വീട്ടിലാണെങ്കി ഇപ്പോ പല്ലി, ഭയങ്കര പല്ല്യാ. ങ്ങളോടൊക്കെണ്ടോ ഈ പല്ലി?
പല്ലിയുണ്ട്. പിന്നെ ഈച്ചകളുണ്ട് നല്ല ഈച്ചകളാ
ആ ഇപ്പോ അയിൻ്റെ സീസണാ തോന്നുണ്ട് ല്ലേ. ഒരു സാനം കുട്ടികളിത് എന്ത് കൊണ്ടയിട്ടാലും ഈച്ചങ്ങോട്ട് അർ ച്ചീട്ട് അടുക്കളയിലൊക്കെ പക്ഷേ ഞാനിങ്ങനെ ഇട്ട് അങ്ങനെ തൊടക്കണങ്ങാണ്ട് അട്ക്കളേന്ന്. എന്തേ തിന്നാലപ്പം വരും.
ആഹ്. തിന്നിട്ടില്ലെങ്കിലും നമ്മള് തൊടച്ച പാടന്നെ വരും. ഒന്നുല്ലേ ലും ഓല് അവിടെത്തും
ഉം. ചെല വീട്ടിലൊന്നും ഉണ്ടാവേല്ല. ഇവിടെക്കെ ഇങ്ങനെ അടുക്കളേല് മാത്രണ്ട്.
നല്ല കൊതുകും ഉണ്ട്ല്ലേ? പിന്നെ ഒന്നാമത് തന്നെ നമ്മളെ ഈ വീ ചക്- ക്കേം മാങ്ങീമം എല്ലാ വസ്തുക്ക ചീ
ക്ക ഇന്നലെ ചക്കന്നാക്കി ഞ്ഞി അടുക്കളേന്നേ. അതുകൊണ്ടാ തോന്നണ്ട് നല്ലോണ്ണം ങ്ങട് കൂടിയത്. പിന്നെ അങ്ങട് പോയി കിട്ടൂല. ഞങ്ങള ട തറവാട്ടരയിലൊക്കെ ഓടിട്ട വീടേന്. അവ്ടെ ഒക്കെ എന്തേലൊക്കെ ഈ ഈച്ച ഇങ്ങനെ ഒരു കൂനമ്മ്ലോക്കെ ഇങ്ങനെ രാ ആകുമ്പോ അവിടെ പോയി നിക്കും ഉം ന്നിട്ട് ഞങ് ങ്ങൾങ്ങനെ നോക്കിയപ്പോ എന്തോരു കറുത്ത വാല് ഇങ്ങനെ നോക്കുമ്പോ ഈച്ച ഒന്നായിട്ട് ഇതായേക്കാ ഇത് പോക ഇട്ട് പുറത്ത്ക്ക്‌ ഇട്ടത്ര പിന്നെ
അതെ ഇപടെ അങ്ങൻ തന്നെ
ഉം
എല്ലാ അപ്പൊ എല്ലാരും ആഹ് എല്ലാരും പറയും ഈച്ചകൾണ്ട്ന്ന്
ആഹ് ങ്ങളെ വീട് ടെറസല്ലേ
ആഹ്
ങ്ങ മോൾള് രണ്ടാം നെല ഉണ്ടോ?
ആഹ് മോൾള് കമ്പിട്ടാണ്ട് ഓടിട്ട്ക്കാണ്
ഉം മോൾലൊക്കെ ഞങ്ങക്ക് ഒറ്റനിലാണ് എന്നിട്ട് മോൾല് വെള്ളം കെട്ടിന്നിട്ട് ഞാന് ഇന്നലെ നന്നാക്കാൻ വേണ്ടി പോയൊക്കിയപ്പോണ്ട് നറച്ച് പുഴുക്കള്
ആഹ് ഇനിപ്പോ സ്കൂൾ തുറക്കാരായില്ലേ കുട്ട്യേക്ക്‌ അസുഖം പനിം തൊക് ക്ക വരാറായി ഉം മയിം തൊക്കെ ആയിട്ടേ
ആഹ് സ്കൂൾ ഒന്നാംന്ത്യോ ഒന്നാന്തി
ഒന്നാംന്തി തൊറക്കേന്നൊക്കെ പറിണ്ട് ഞാൻ പറയാ സ്കൂള് തൊർന്ന്ട്ട്യാ മത്യേഞ് മക്കളിപ്പോ രണ്ടിസ രണ്ടീസായിട്ട് ഭയങ്കരം ആഹ് കച്ചറിം
ഉം ങ്ങള് വീട്ടി പോയിന്യോ നിക്കാൻ നിങ്ങള് വീട്ട് പോയിന്യോ എല്ലാം നിക്കായിഞ്ഞില്ലെ ഈ വെക്കേഷനി മദ്രസും തൊ
ആഹ് ന്റെ വീട് പിന്നെ ഇവിടെ അടുത്തായോണ്ടേ കൊർച്ചീസം ഞാൻ മദ്റസക്കങ്ങനെ പറഞ്ഞയച്ചൻ മദ്രസ്കവിട്ന്ന് പറഞ്ഞയക്കും അഎടുത്തൊന്നുംല്ല പക്ഷെ കൊണ്ടോവാൻ ആള് വേണം ഇന്റെ വി ല്ല്പിന്നെ എങ്ങൾക്ക് മൂ ഞങ്ങള് നാല് പെൺകുട്ട്യേളാണ് ഞാങ്ങളാരൊന്നുല്ല
ഏഹ് ഇങ്ങള് വണ്ട്യോട്ടോ
ഇല്ല ഞങ്ങൾ വണ്ട്യോട്ടൂല അപ്പൊ പിന്നെ ഇവിടുന്ന് ഹസ്ബൻറ്ന്നെ വര്ണ പിന്നെ എപ്പളേലൊക്ക പ്പ ആക്ക്യോടുക്കു പിന്നെ ഇപ്പൊ രാവിലെ കൃഷി ആഹ് സുഖായിട്ട് പോവാ പക്ഷെ നമുക്കൊരു ധൈര്യം വേണം ഇന്റെത ഇന്റെ ഏട്ടത്തി ഇന്റെ താത്ത വണ്ടി കാറോട്ടും ഉം
കോട്ടൂല
ഇല്ല ഓക്ക് ആദ്യം പേട്യരുന്നു ഇപ്പ എല്ലു പഠിച്ചു
ഏഹ് അതെന്നെ നമ്മളെന്ത് പേടിച്ചിന്നിട്ടൊരു കാര്യല്ല നിക്കിപ്പോ വണ്ടി ക്ക സ്കൂട്ടി നല്ലോം ഓട്ടോഞ് പിന്നെ പ്രെഗ്നൻ്റായയേരെ ഞാൻ ഓട്ടാതായേല് പിന്നെ
ആഹ് നമ്മക്ക് ധൈര്യം വേണല്ലത്ത്‌ നൂലേ
ഉം ഓട്ടിയാല് അമ്മക്ക് തന്നെപകാര
ആഹ് ഞാന് ഞാനീസ്കൂൾലൊക്കെ പോണംന്ന് ഞാൻ പത്താം ക്ലാസിലൊക്കെ പ്ലസ് ടു ഒക്കെ ആയന്ന് ഇൻക്കൊരാഗ്രഹംണ്ടായിരുന്നു വണ്ടി ഓട്ടണംന്നേനി ക്ക്പിന്നെ പേടിയാവ
ആഹ് പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെണ്ട് പിന്നെ മക്കളൊക്കെ എവിടെ
അവിടെ റൂമിലിട്ട് ഉറക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ട്ക്കാ ചു ചോറൊക്കെ ഉം രാവിലെ തേഞ്ഞി ഇണ്ടാക്കിന് ഏഹ് ഇണ്ട് ഞാൻപ്പോ ബാങ്ക് പോയി എന്നപ്പോത്തിനോ ഒന്നായി ട്ട് വലിച്ചു വാരിട്ട്ണ് ഹസ്ബന്റിനൊപ്പരം പോയി വന്നതേനി ഇനിപ്പോ തല ക്കന്ന് നന്നാക്കാൻ തുടക്കണം എന്നാലും തിന്നാണ്ട് ഇങ്ങനെ ബ്രെഡ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടോയി ഇടുവേ ഏഹ്
ആഹ് നമ്മള് അവരെപ്പൊ ഇങ്ങനെ നട ക്കണം ഇനീപ്പൊ ആരെലും നമ്മള് അങ്ങനെയൊക്കെ നന്നാക്കി കുഴപ്പ പ്പ ഉണ്ടാവൂല. അപ്പോൾ നമ്മൾ നന്നാക്കാതെ അങ്ങ് നിക്കുമ്പോളേകാരം ആരേലും ആ സമയത്ത് ഇങ്ങട് വരിക പിന്നെ അല്ല നമ്മൾ ചെറിയ മക്കളാകുമ്പോ അങ്ങനെ തന്നെയാണ്. നമ്മള് വിചാരിച്ച് നമ്മളെ മക്കള് മാത്രല്ല എല്ലാ ക്കളും അങ്ങനെ തന്നെആണ്. ഞാൻ ഇപ്പോത് പിന്നെ പറയപ്പോ എന്റെ മോനോട് വലിയ മോനും മം ആ ആ ഓക്കെ